ഹലോ
ഹലോ
ആഹ
കേൾക്കാവോ
അതെ കേൾക്കുന്നുണ്ട്
ആഹ എന്തൊക്കെയാ
എന്തൊക്കെയാ വിശേഷം അത്ര തന്നെ
സുഖം തന്നെയെനിക്കും അതെ
എന്ത പരിപാടി മഴ കുറവാണോ
ആഹാ ആഹാ ഇന്ന് ഇവിടെ മഴ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ ഇപ്പൊ കൊറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്
ഓഹ ശരി എന്താ കഴിക്കാണോ
അതിപ്പൊഴിഞ്ഞു ജോലിയ്യാര്ന്നു ഇപ്പ തൽക്കാലം ജോലി നിർത്തി
അയ്‌ ശരി എന്തേരുന്നു ജോലി
ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങ്
ഓഹ് അയ്‌ ശരി മാരീടല്ലേ
ആഹ് മേരീടാണ്
മക്കളൊക്കെണ്ടോ?
ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് വണ്ണിയറായിട്ടേള്ളൂ
അഹാ അയ്‌ശരി
ഊം
പിന്നെന്താ ഇവടെന്താ ശരി നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ
അഹ ആഹാ അങ്ങനെ ഹും എന്നിട്ടെന്തീയ്യാ
എന്ത് ചെയ്യാന ഇപ്പ ഡിഗ്രി ലാസ്റ്റിയറാണ്
ആഹ്
പിന്നെ
ഇന്റെ ജോലി ഞാന് മറ്റേ കാണ്ടിസ്റ്റെന്റാ
ഓടിസ്റ്റണ്ടായിട്ടാണല്ലേ
ഊം
ഏത് യൂണിവേഴ്സിറ്റിലാ
എസ് ജി ഐ
എസ് ജി എം ഔഹ് കേട്ടിട്ടില്ല
ങേഹ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി
ആഹോ ഓക്കേ ഓഹ അതാണല്ലേ
ഉം
ആഹ്
ഇങ്ങളെ റെഗുലറേക്കും ല്ലേ ഡിഗ്രി
ഞാൻ ഡിഗ്രി അല്ലാരുന്നു ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗായിരുന്നു
ആഹ പ്ലസ് ടു കൈഞ്ഞത്
അതെ
യാഹ് അയ്ശെരി
ആഹ് പിന്നെ ഡിപ്ലോമ കോഴ്സ് ഗ്രാഫിക് ഡിസൈനിങ്ങില് ഡിപ്ലോമ ചെയ്തു
ഏയൊ
ഊം പിന്നെ അതില് തന്നെ ഫോക്കസെയ്തു
ഫോക്കസെയ്തു. എന്തെ ഒന്നില് ഒർച്ച് നിക്കണം ല്ലേപോയിലേ എന്തെങ്കിലും ഒന്നില് ഒറച്ച് നിക്കണം അല്ലെങ്കി പോയീന്ന്
ആഹ്‌ അതെ നമ്മള് നമ്മക്ക് എന്താണോ ഇൻട്രസ്റ്റ് നോക്കിട്ട് ചെയ്യണം. അല്ലെ പിന്നെ ഇഷ്ടഇല്ലാതെ വർക് ക്കെയ്യുമ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ
ഊം ഇനി ഡിഗ്രി കംപ്ലീറ്റാക്കീട്ടെന്താ പ്ലാൻ
എന്താ പ്ലാന് നാപ്പൊ നാനും അലോയ്ച്ച്ണ്. കിട്ടിയേതൊക്കെ ആയിക്ക്ണ് സാണ്ണൊക്കെ എങ്ങെ സൈക്കോളജി എടുക്ക ക്കാനാണ് താല്പര്യം. പക്ഷെ എന്താ പറയാ എങ്ങനെ എട്ക്കാങ്കയ്യണമ്മക്ക് ഈ വീട്ടിലിരുന്നുങ്ങോണ്ട് കിട്ടണതാകുമ്പം നമ്മക്കൊന്നും കൂടി എളുപ്പാവും
ആ റെഗുലറായിട്ട് പോവുന്ന പോലെല്ല നമുക്ക് ഡിസ്റ്റന്റായിട്ട്
ഉം കൈഞ്ഞ ജോലിക്കൊക്കെ നോക്കാണ്ന്നുണ്ടെങ്കിൽ എം എസ് സൈക്കോളജി ഒക്കെ നോക്കി കയിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കില് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണെങ്കിലേ
ആഹ്‌
വീട്ടിലിരുന്നുകൊണ്ടന്നെ പ്പമ്മക്ക് ചെയ്യാലോ
അതെ അതെ ഇപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോമും അവൈലബിൾ ആണല്ലോ
അതെ ഇപ്പളങ്ങനത്തെ ഇതിരക്കെല്ല ഇതുംണ്ട് കേട്ടോ നല്ല വാക്കൻസി ഉണ്ട്
ആ ഹാ
നമ്മള് നല്ല റിസ്ക്ട്ക്കണം
ആഹ്‌ അതെ അതെന്തപ്പോ എല്ലാ ജോലിക്കും അതിന്റതായ ബുദ്ധിമുട്ടുണ്ടാവും ആ അതെ, പക്ഷെ ഒരു ജോലി എന്തായാലും നമുക്ക് മസ്റ്റാണ് ഉം
അതന്നെ, അത് കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും വേണം
അതെ അതെന്തായാലും ഒരു ജോലി ഇണ്ടെങ്കിലേ നമ്മ് നമുക്ക് ഒരു ധൈര്യത്തില് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും
അതന്നെ നമ്മുക്കൊരാളെ കയ്യും കാലം വിടിക്കാൻ പോണ്ടല്ലോ
അതെ, നമ്മക്കൊരാവശ്യണ്ടെങ്കി തന്നെ ഒരു പത്തുർപ്യ ഒന്നും ഇല്ലേ പൊറത്ത് പോയി കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണംന്ന് വിചാരിച്ചാൽതന്നെ നമുക്ക്
അതെന്നെ. നമ്മളടുത്ത്ണ്ടെങ്കിൽ നമുക്ക് ധൈര്യട്ട് കുടിക്കായിരുന്ന്
അതെ
മറ്റേന് ചോയ്ക്കാന് പറയാനു ആളുകളുണ്ട്
പത്ത് രൂപയാണെങ്കി കൂടെ പത്ത് രൂപ തന്നാലാഅതെന്താ ചെയ്തൂന്ന് ചോദിക്കല്ലോ
പിന്നേ സത്യായിട്ട് ചോദിക്കെ
ആഹ്‌ അപ്പൊ എന്തിനാ വെറുതെ നമ്മളട്ത്ത്ണ്ടെങ്കില്
അതന്നെ, അതന്നെ ഇന്ക്കതിനോടൊക്കെ ഭയങ്കര താട് സ്വാന്തായിറ്റ് നമുക്ക് നമ്മളകാര്യത്തിന് ചോയിക്കുമ്പോ എടുത്താടോ നമ്മളൊരുഎരക്കന്മാരായ
സത്യം ഇപ്പൊ നമ്മളടുത്തുണ്ടെങ്കില് നമുക്ക് അവർക്കാവിശ്യണ്ടെങ്കില്, നമുക്ക് കൊടുക്കാൻ പറ്റോ എങ്കില് അതത്രയും ഹെൽപ്പാണല്ലോ
അആഹ്‌ അതും
അതും ശരിയാണ്. ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ കൂടെ നമ്മളെ കാര്യങ്കിലും നമ്മക്ക് ഭംഗിയായിട്ട് ചെയ്യാലോ
അതെ
ഉം
വിമാനാണ അങ്ങനെക്കാവണ്ട്
എന്തോണ്ടോ അത് അതിപ്പം എന്നോട് നേരത്തെ ഏതോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സപ്പോർട്ട് വേണം
സപ്പോർട്ട് പക്ഷേ നമ്മക്കതേന്നുവച്ചാ മതി നമ്മള് ചെയ്യുന്ന വർക്കല്
അതെ അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ എന്നോ നേരത്തെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ആഹ് അവര് സിവിലൊക്കെ കഴിഞ്ഞതാണ്
ഉം
പക്ഷേ കല്യാണം കഴിഞ്ഞു പിന്നെ ഹസ്ബന്റിനൊന്നും താല്പര്യം ഇല്ല വർക്ക് ചെയ്യാൻ
ഉം
അതോണ്ട് വിട്ടില്ലത്രെ
അങ്ങനെയുണ്ട്ട്ട കൊറെ ആൾക്കാര്
ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്
അത് എന്താലേ പക്ഷേ ഇല്ല വലിയ വലിയ ബിരുദം എടുത്താൾക്കാരൊക്കെയാണ് വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് അതാ വിറ്റ്
സത്യം അപ്പൊ ആഹ് ചേച്ചി ഞാൻ ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് പറഞ്ഞൂടായിരുന്നു എ താല്പര്യംണ്ടന്ന് അപ്പൊ പറഞ്ഞു പറഞ്ഞതാണ് പക്ഷെ ആൾക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് വിട്ടില്ല അത് കേട്ടപ്പോ എന്തോ ഒരു സങ്കടം തോന്നി ആഹ് ചേച്ചി പറയുമ്പോൾ ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിലും സമ്മതിക്കാതെ വന്നപ്പോ
ഞാൻ ട്ട ഇപ്പ തന്നെ എന്റെ കല്യാണത്തിന് നേട്ട് എനിക്കൊ ഒരു ജോലിയായിട്ട് മതിയുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തൊക്കെ വളര കടന്ന് പോകാണ് എന്ത് സംഭവിക്കുന്ന്‌ നമ്മുക്ക് തന്നെ അറിയില്ല
ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാ ആഹ് ഒരു ജോലിയുണ്ടെ നമ്മുക്ക് എന്തിനും ഒരു ധൈര്യ
ധൈര്യാണ് ഇപ്പൊ വീട്ടിൽന്ന്പ്പറഞ്ഞ പുറ പുത്താക്കി വീട്ടിന്ന് പുറത്താക്കി അന്നേരം നമ്മുക്ക് നമ്മളൊക്ക നമ്മുക്കൊരു താങ്ങായിട്ട് നമ്മള ജോലി മാത്രമേ ഉണ്ടാവുള്ളു
അതെ അല്ലെങ്കിൽ നമുക്ക് ജോലി ണ്ടെങ്കിൽ നമുക്കൊരു നമ നമ്മളെ വാക്കിന് ഒരു വിലയുണ്ടാവും
വിലയുണ്ടാവും പൈസ ഉള്ളരെടുത്തെ ആൾക്കാരുള്ളെ
അയ്യോ സത്യം അങ്ങനെ തന്നെ അത് ഇപ്പം നമുക്ക് ഞ ഞാൻ അങ്ങനെ പറയല്ല ആഹ് ഞമ്മൾ പറയാല്ലോ ഇപ്പം നമ്മൾ വീട്ടിലുള്ള പോലെ ആയിരിക്കില്ല നമ്മള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാല്
അതെ
സാഹചര്യം മാറും അപ്പൊ നമ്മുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുക്ക് അതൊരു കോൺഫിഡൻസാ
ഉം
ഉം അതുകൊണ്ട് എന്തുകൊണ്ടൊരു ജോബ് വേണം
വേണം എന്തെലും ഒക്കെ നോക്കണതായി ഞങ്ങനെ
അല്ല ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഇന്ന് എല്ലാ ത്തിനും വില ജാസ്തിയാവുന്നതാണ് രണ്ടുപേരും നോക്കില്ലേ നടക്കൂല ഒരാള് മാത്രം കഷ്ടപ്പെടുമ്പോ എവിടെയും എത്തൂല
അതന്നെ
ഉം അത് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം രണ്ടു പേർക്കും ചെറുതാണേ ചെറുത് ഒരു മാസം ഒരു പത്തായിരം രൂപ ആണെങ്കിൽ കിട്ടിയാലും അതെങ്കിലും ആയല്ലോ
അതന്ന നമ്മള് കു ചോദിക്കാണെ പത്ര തരും ഇപ്പ തരട്ടോ ഇപ്പൊ തരട്ടോ ആഹ് പറയുമ്പോൾ തന്നെ നമുക്ക്ഏറെ ബുദ്ധിുട്ടായിരിക്കും
ചോ പിന്നെ ചോദിക്കൻ ഒരു ധൈര്യം ഉണ്ടാവില്ല അല്ലെങ്കില് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊ ആവശ്യത്തി ന് തരുവോന്ന് ചോദിച്ച ആഹ് ഒരു ചോദ്യം വരുമ്പോം തന്നെ അവിടെ തീർന്നു
വിഷയം കൊണ്ടതന്ന് ചടിച്ചോ
ആഹ് പിന്നെ പിന്ന ധൈര്യത്തിൽ വാങ്ങാനോ ചോദിക്കാനോ തോന്നൂല
തന്നോയില്ലതന്നെ
ഉം
അപ്പൊ വിചാരിക്ക സ്വന്തം ക്കാരിയതിന് എന്തായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
അതെ അതെ എന്തുകൊണ്ട അങ്ങനെ തന്നെയാണ് അതാണ് അതുകൊണ്ട് ജോബ് മസ്റ്റണ് എ എന്ത് എന്ത് ജോബായാലും പ്രശ്ന ഇല്ല എല്ലാ ജോലിക്കും അതിന്റതായ ഇതുണ്ടല്ലോ ഇപ്പം നമ്മള കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതെ നല്ലത നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും നമ്മള് കോൺഫിഡന്റ് ആണെങ്കിൽ ചെയ്യുക അത്രയേ ഉള്ളൂ.
അങ്ങേതാ
ഉം
എല്ലാത്തിനും വേണ്ടി നമക്ക് ധൈര്യമാണ് കോൺഫിഡൻസണ്
സത്യം കോൺഫിഡൻസ്
ആര്ന്ത് വന്നാല എൻ്റെ ഇതിലേക്ക് വിശ്രദ്ധമാവുക. ഇന്കിന്റേതായ ലക്ഷ്യമുണ്ട് ആരിതിലൊക്കെ നമ്മടെ മുമ്പോട്ട് പോുവാണെങ്കിലും ഓക്കെ- അല്ലാണ്ട് പിന്നെ നിന്ന്ത്തിനണ്ട വസം കൊണ്ട് നമ്മള് താന്നു പോയിക്കയാണെങ്കിൽ റെഡിയാവുലാ
ഇല്ല അത് അതത്രേ ഉള്ളൂ കാരണം നമുക്ക് ആദ്യം നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം എന്നാലേ എല്ലാം നടക്കു. എന്തന്നെ വന്നാലും എനിക്ക് ജോലി വേണം അല്ലെങ്കില്- ഞാൻ ജോലി ചെയ്യും എന്നുള്ളൊരിതുണ്ടെങ്കില് സ്വാഭാവിക വിദ്യ എല്ലാം നടക്കും
ഇപ്പള യ്ൻ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയല്ല എനിക്ക് ജോലി ഉണ്ട് എനിക്ക് കല്യാണം വേണ്ട. ന്താണാവോ ഓരോരുത്തർ
അതെ ഒരുപാട് പേരുടെ തീരുമാനം അതാണ് കാര്യം പറഞ്ഞ കഴിഞ്ഞാല് ഒരു പോയിന്റ് എതുമ്പോ നമുക്കും തോന്നു
എന്തൊണ്ട് വെച്ചിട്ടാണെങ്കില് അത തന്നെ ഈ ലോകത്ത് നടക്കുന്ന ഫുള് ജോബിലേക്കുള്ള പ്രശ്നൾ മാത്രം ആ തോന്നുന്നില്ല കാരണം അവരോരുത്തരു കേൾക്കുമ്പോയിും
അതെ ശരിയാണ് പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ ആഹ് ഓരോ ഓരോരു ത്ര സങ്കടം പറയുമ്പാണ് മനസ്സിലാവോ ഇങ്ങനത്തെ ആൾക്കാര ഉണ്ട് അവരിങ്ങനെ- സ്ട്രഗിൾ യ്യുന്നുണ്ട്
ഉണ്ട്
അതെ അപ്പം പറഞ്ഞ പോലെ നമ്മളെ ഭാഗ്യ കൂടി വേണം
ഉം
നമുക്ക് നമ്മള് പറയല്ലേ എന്ത്‌ ണ്ടയിട്ടും കാര്യമില്ല തലവരന്ന് പറഞ്ഞട്ടരു സംഭവണ്ട്
അതെന്നെ
ഉം
ഉല്ല
എല്ലാത്തിനും അതിന്റേതായ സമയുണ്ട്
സമയണ്ട് അതങ്ങനങ്ങാട്ട് ചിന്തിക്ക മുന്നോട്ട് പോക
അതെ ഒരുപാട് ചിന്തിച്ചാ പിന്നെ ഭ്രാന്തൈ പോവും
അതന്നെ പിന്നെ ഒന്നും വേണ്ടിട്ട് നമുക്ക് വേറെരു സേർട്ടഫിക്കറ്റ് എങ്കുംണ്ടായാ മതി പിന്നെ എപ്പളോട് നമ്മളോട് എത്ര എതിർത്തരംക്ക് ദൈര്യണ്ടാവാന്. എച്ചെന്റെ സർട്ടിഫറ്റ് ഇണ്ടല്ലോ എച്ചപ്പം പോയാ ഒരു ജോലി കിട്ടുന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഞമ്മളെ ടുത്തുണ്ടാരിക്കണം.
അതെ അത അത അത്ള്ളത് തന്നെയാണ് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സർട്ടിഫിക്കറ്റ് ണ്ടെങ്കില് അത് വാലിഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ എ എപ്പോഴായാലും ആഹ് ഓക്കെ അത് കൊടുക്കാം നമുക്ക് ജോലി കിട്ടും
ഇട്ട് പോവാണേ പോട്ടെ കിട്ടിയ വണ്ടിക്ക് പോവാ നമ്മക്കും
ഉം അതാണ് ഉം
ടൈമ് കഴിഞ്ഞില്ലേ?
ഓഹ്
ടൈമ് കഴിഞ്ഞു ലേ
കഴിഞ്ഞോ? ആഹ് ശരി
ഒന്നോടി ആഹ്